ആഹ് ആഹ് പറഞ്ഞോ
എന്താണ് പറീ ട്രിപ്പൊക്കെ പോവാറുണ്ടോ നിങ്ങള് വെക്കേഷനായിട്ട്
ട്രിപ്പ് ആ പോവാറുണ്ടായിരുന്നു ഇവടെ അങ്ങനെ ദൂരെ ആയിട്ട് ട്ടൊന്നും പോവ്ന്ന്ല്ല പോയില്ലായിര്ന്നു ഹസ്ബെന്റ് ഇവിടെയില്ല
ആഹ് പൊർത്താണോ
ആഹ് പൊർത്ത ഗൾഫില അപ്പം ഇവടെ എന്റെ വീട്ടിലൊക്കെ പോയി ബന്ധുക്കളുടെ വീട്ടിലൊക്കെ കൊണ്ടോയി കുഞ്ഞിനെ കുഞ്ഞുണ്ട് ഒരു മോളുണ്ട് അപ്പൊ അവടൊക്കെ കൊണ്ട്പോയി ല്ല ദൂര് രെ ആയിട്ടുള്ള ട്രിപ്പൊന്നുല്ല നമ്മടെ വീട്ടില് വേറെ ആരുല്ല അപ്പം പൊർത്തോട്ടെങ്ങും പോയത് ഒന്നുല്ല ഇപ്പൊ ഹസ്ബെന്റ് വെരുമ്പോ പിന്നെ പൊർത്തോട്ടൊക്കെ പോവും അങ്ങനെ അം
ഞ്ഞിപ്പൊ ചൂടുആയിരുന്നില്ലേ ചൂട്
ആഹ് ആഹ് ആണാണ് ചൂടത്ത് പൊർത്തെറങ്ങാന് ഈ ചൂടാകുമ്പൊ ചൂട് മഴയാകുമ്പൊ മഴ
അതെ രണ്ട് സമയത്തും എറങ്ങാൻ പറ്റൂല
രണ്ട് സമയത്തും എറങ്ങാൻ പറ്റതില്ല ചൂടും മഴയും രണ്ട്താ
ഉം എനിക്ക് മേത്തൊക്കെ ചൂട് കുരുവായിരുന്നു ചൂട് വന്ന്ട്ട്
ഓ ഈ ചൂട് ടൈമിലാകുമ്പോ ഇതൊക്യാ നമ്മക്ക് ടെൻഷനുകള് എന്തൊക്യാ എന്തൊക്യാ മ ഒര് മനുഷ്യനെന്നെ ഭോയിക്കണ്ട കാര്യങ്ങള്
സത്യം ഇത് നർച്ച് ചൂട് കുരുവായിരുന്നു മേത്തൊക്കെപ്പ്‌ പോവേല്ല പുത്യേത്ങ്ങനെ ചൂട് കൂടുന്തോറും കുരു ഇങ്ങനെ വന്നോണ്ടിരിക്കും
ആഹ് നിൽ
പിന്നത് കയ്ഞ് ഞാൻ നാ ഇന്ന് കൊർച്ചിങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും ആണ് ഒന്ന് കൊർഞ്ഞത് ന്നാട്ടില് ഭയങ്കര ചൂടേര്ന്നു
ആനില്ല്യോ ആഹ് എന്ത് ചെയ്യാന ചൂട്കുരു എന്തൊക്യാ മഴ ടൈമിലാവുമ്പോ പല പല അസുഖങ്ങള്
ആ ഇനിയിപ്പോ മഴയാവുമ്പോഴത്തേക്ക് എല്ലാർക്കും പനി, ചൊമ ചൂടിന്റെ സമയത്താണെങ്കി ചിക്കൻ ബോക്സ് ഫുഡിങ്
ചിക്കൻ ബോക്സ് അങ്ങനെ ആ എന്തൊക്കെ കാര്യങ്ങളാ പനികള് ഹോസ്പിറ്റല് ഹോസ്പിറ്റലിലോട്ട് പോയി കഴിഞ്ഞാ പിന്നെ അവിടെങ്ങും ഒരെ ക്ഷയില്ല
എന്നാ വീട്ടില് അടച്ച് പൂട്ടിയിട്ട് ഇരിക്കാനും പറ്റൂലല്ലോ
പറ്റൂല്ല ആ എന്ത് ചെയ്യാന ഇപ്പഴ്ത്തെ മൻഷ്യമ്മാര്
കൊറേക്കെ മൻഷൻമ്മാരായിട്ടെന്നെ വര് ത്തി വെക്ക്ണെ ഈ അപകടങ്ങളൊക്കെ കണ്ടില്ലെ ഞ്ഞിപ്പം വെള്ളം മഴയാകുമ്പോഴത്തേക്കും വെള്ളപ്പൊ ക്കം മണ്ണിടിച്ചില് അങ്ങനെ ഓരോന്ന് വരും
ആന്നാന്നാന്ന് മഴയാവുമ്പോഴത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളാ
ഉം വെള്ളപ്പൊക്കൊക്കെ വന്നായിരുന്നോ നിങ്ങളെ അങ്ങോട്ടൊക്കെ
ഇല്ലല്ല ഇവടെയൊന്നും കൊഴപ്പുല്ലാര്ന്ന് ഇവടെയൊന്നും കൊഴപ്പുല്ല വെള്ളപ്പൊ ക്കൊന്നും ഇവടെ അങ്ങനെ വന്നിട്ടില്ല ഇവടൊക്കെ ഓക്കെ ഉം
ഞങ്ങളിങ്ങോട്ടെക്ക് വന്നേയിരുന്നു. എന്റെ വീടൊക്കെ മുങ്ങിപ്പോയി. ഒരു നെ ല കംപ്ലീറ്റ് മുങ്ങിയായിരുന്നു. ഉം
ആഹ് ആഹ് ആഹ് ആഹ് ഉമ്മാ
ഇനി എന്താണാവോ ഈ പ്രാവിശ്യം വരാൻ പോണെ?
ആഹ് എന്തുവാന്നോ എന്തോ.
ചൂടാവുമ്പം ചൂടിന്റെ മാത്രം പേടിച്ചാ മതി. മഴയായി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഓരോന്നും പേടിക്കണം.
പേടിക്കണം മഴയാവുമ്പോ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മള് പേടിക്കണം. എന്ത് ചെയ്യാനാ.
അതെ
അസുഖങ്ങളും കൊറോണ വന്നായിരുന്നോ?
ഇല്ലില്ല വന്നിട്ടില്ല.
ആണല്ലേ ആഹ്
പിന്നെ കൊറോണ ടൈമില്
ആഹ് ആന്ന് ആന്ന് ആന്ന് എന്തൊക്കെ കാര്യങ്ങളാ മനുഷ്യൻ അനുഭവി
അതെ, ഞങ്ങക്ക് എല്ലാവർക്കും വന്നിരുന്നു കൊറോണ വീട്ടില്.
വന്നിട്ടുണ്ടായിരുന്നില്ല്യോ ആഹ്
ആഹ് ഞാന് എനിക്ക് കൊറോണയടേതായ ക്ക് പനീം ടേസ്റ്റ് വ്യത്യാസൊക്കെ തോന്നിയിട്ട് ഞാൻ അച്ഛന്റെ ഒപ്പം ടെസ്റ്റ് ചെയ്യാൻ പോയതാ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോത്തേക്കും എനിക്ക് നെഗറ്റീവും അച്ഛന് പോസിറ്റീവും ആയി.
പോസിറ്റീവ്
പിന്നെ അത്കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞപ്പത്തേക്കും പിന്നെ എല്ലാർക്കും ആയി.
എല്ലാർക്കും ആയി. ആഹ് ഒരാക്ക് ആയി കഴിഞ്ഞാ പിന്നത് മൊത്തത്തില്
ആഹ് എന്തായാലും നമുക്ക് ആ ആളുടെ അടുത്ത് പോവാണ്ട് പറ്റൂലല്ലോ എന്തായാലും ഒരു വീട്ടിലല്ലെ അപ്പൊ പിന്നെ എല്ലാവർക്കും വരും
ആഹ് നമ്മടെ
പിന്നാ ചോറും ആഹ് പിന്നെ ചോറും കാര്യങ്ങളൊക്കെ പഞ്ചായത്തിന്നും മറ്റേ കുടുംബശ്രീടെ ഇതീന്നൊക്കെ കൊട്ക്കും. അപ്പ അങ്ങനെ കൊണ്ടുവരുമ്പോ കഴിക്കും അതും കഴിക്കാൻ പറ്റൊന്നുല്ല ടേസ്റ്റ് വേണ്ടേ. ടേസ്റ്റില്ലാണ്ട് കഴിച്ചിട്ട് കാര്യോല്ല.
കാര്യവില്ല. അന്ന് അന്ന് അന്ന് ആ ടൈമില് നമുക്ക് ഒരു ടേസ്റ്റും കാണത്തില്ല. കഴിക്കാനും തോന്നത്തൂല്ല. ഉം
അങ്ങനെ ഇനിയിപ്പ നാളെ എന്താണ് പരിപാടി? എന്തേലും പരിപാടിണ്ടാ ഷോപ്പിങൊക്കെ?
നാളെ ഇപ്പം കുഞ് സ്കൂളൊക്കെ തൊറക്കാറായില്ലേ. കുഞ്ഞിന് കൊറച്ച് ബു ക്കും ബാഗ് അങ്ങനെയുള്ള ഐറ്റമെക്കെ വാങ്ങണം. വാങ്ങാനന്ന ആഹ് പോയി വാങ്ങിക്കണം അങ്ങനെയുള്ള ആഹ് അത് മെയിനായിട്ട് ഒരു ചടങ്ങാ. ഈ വീട്ട് സാധനങ്ങൾ വാങ്ങിക്കുക, സ്കൂൾ സ്കൂള് തൊറക്കുന്നതിന്റെ
എറങ്ങി കഴിഞ്ഞാ പിന്നെ ഒരു ദിവസം പോക്കാണ്.
ഒരു ദിവസം ഒരു ദിവസം പോക്ക ഇറങ്ങിക്കഴിഞ്ഞ നമ്മള് ഒരു കടയില് ചെന്നിട്ട് ഓരോ ബുക്കിനും ഓരോന്ന് ഓരോന്ന് തിരഞ്ഞ് തിരഞ്ഞ് ടൈം പോന്നത് അറിയത്തില്ല ദിവസം പോക്ക ആന്ന് ആന്ന് ആന്ന് അതിന് പ്രത്യേക ഒരു ദിവസം നമ്മള് ക നൊ
മാറ്റി വെക്കണം അല്ലാണ്ട് രക്ഷയില്ല
രക്ഷയില്ല ആന്ന് ആന്ന് പിള്ളാര് സ്കൂളിൽ പോമ്പഴ്‌ അതെല്ലാ വർഷവും അങ്ങനാ
അതെ ഇനിപ്പ അടുത്താഴ്ച പെരുന്നാളൊക്കെയാന്ന് തോന്നണു
ആഹ് ആഹ് ആന്നാന്നാന്ന് ഇനിപ്പ സ്കൂള് തുറക്കുമ്പോ ഇനി എത്ര എത്ര അവധികള് പെരുന്നാളിന് അവ ധി അയിന്റവധി ഇതിന്റെ അവധി ഒക്കെ പിള്ളാർക്ക്
മഴ ആയോണ്ട് പിന്നെ ആണെങ്കി അധികം ക്ലാസ് ഉണ്ടാവൂലാരിക്കും
ആ ഇല്ലായിരിക്കും മഴ ആയണ്ട് ചെലപ്പം സ്കൂളൊക്കെ അല്ലിയോ ഇപ്പം വെള്ളപൊ ക്കൊ വെള്ളോ അതും ഇതിന്റെയൊക്കെ പ്രശ്നം കാരണം സ്കൂളൊന്നും കാണാതോന്നൂ ഇല്ല. എടക്ക് അവധി ഓൺലൈൻ ക്ലാസ് ഇതുവരെ ആയിട്ടില്ല ഓ അങ്ങനൊന്നും ആയിട്ടില്ല ഓൺലൈൻ ക്ലാസൊന്നും വന്നിട്ടില്ല ഇതുവരെ.
ചെലർക്ക് മഴ വരുമ്പോ ഇങ്ങനെ ക്ലാസ് ണ്ടാവുലല്ലോ അപ്പോ ഓൺലൈല് വെക്കൂ ഓര് അപ്പോ ഓൺലൈല് വെക്കുമ്പഴാണെങ്കിലും മഴ കാരണം നെറ്റും കിട്ടൂല്ല.
ആന്നാന്ന് നോട്സ് ഒക്കെ നോ ട്സൊക്കെ ടീച്ചറ് ഗ്രൂപ്പിലിടിയെം ഒക്കെ ചെയ്യും അന്നേരം അതനുസരിച്ച് നമ്മള് പഠിച്ചാ മതി
ആഹ് പഠിപ്പിക്കാന് ഓൺലൈൻ ക്ലാ സൊക്കെ അണെങ്കി മുമ്പിൽ കൊണ്ടോയി ഇരുത്താനാണ് പാട് ഇരിക്കൂലല്ലോ.
ആ ഇരിക്കൂല്ല അത് അത് ഓട്ടം എന്നാ യൂട്യൂബൊക്കെ വെച്ച് കൊടുക്ക്. അത് കണ്ടോണ്ടിരിന്നോളും യൂട്യൂബില്.
കാര്യങ്ങളിലൊന്നും പ
ഓഹ് അത് അവർക്കൊരു ഇന്ട്രസ്റ്റ് ഇല്ല അവര് യൂട്യൂബില് റീൽസ് കാണും അത് കാണക്കെ ഇത് കാണക്കെ ഒക്കെ ഈ പിള്ളേരുടെ പരിപാടി എന്ത് ചെയ്യാനാ. ഉം ഹും ഉം ഉം അവർക്ക് ഏറ്റം പഠിത്തത്തെക്കാട്ടില് ഏറ്റവും ബെറ്ററായിട്ട് അവർക്ക് തോന്നുന്നതെ റീൽസ് കാണക്കവ
അതെ അത് എപ്പോ ഏത് രാത്രി ചോദി ചലവരെന്തെങ്കിലു ഒക്കെ അതിന്റെ ഭാഗം ചോയിച്ചന്നെ പറയും
ഉം പറയും പറയും
ക്കെണ്ത് ചോയിച്ചാലാണ് ബുദ്ധിമുട്ട് എല്ലാർക്കും
ആഹ് ആന്ന് ആന്ന് ആന്ന്‌ എന്നാർ ഏഹ് യൂട്യൂബിനത്ത്ന്നാ പഠിക്കേണ്ട കാര്യങ്ങള് വെച്ച്തരട്ടെ ചോയിച്ചാൽ അതും
ഉം ഉം അതൊന്നും പറ്റൂല്ല കാർട്ടൂൺ മതി
ആഹ് കാർട്ടൂൺ മതി അത് അത് മതി അല്ലാതെ വേറെ ഒന്നും അവർക്ക് വേണ്ട
എന്റെ അമ്മ ഇങ്ങനെ സ്കൂളില് പഠിപ്പിച്ചോണ്ടിരുന്നതാണേ ഇപ്പ ചെയ്യണില്ല അപ്പ ഇത് ഇതുപോലെ പിള്ളേരെ പിടിച്ചിരുത്തണ്ടേ അതും ഒന്നാം ക്ലാസ് തുടങ്ങി നാലാം ക്ലാസ് വരെയുള്ള പിള്ളേരാണ്. പിടിച്ചിരുത്താം വേണ്ടി ട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂണും കാര്യങ്ങളൊക്കെ വരച്ച് വെച്ചിട്ട്. ആ പേപ്പറില് എഴുതിക്കെ കാണിച്ച് വീഡിയോ എടുത്ത്‌ കൊടുക്കും. അപ്പൊ അങ്ങനെ അയ്‌ ച്ച് കൊടുക്കുമ്പോ പേരന്റ്സ് പറയും ഇതൊക്കെ ള്ളോര്ണം പടക്കെ ഉള്ള കാരണം ഇരുന്ന് കാണും അല്ലെങ്കി കാണാറില്ല അങ്ങനെ പറയും പിന്നെ ഇഷ്ട്ടോള്ള ഓരോ ക്യാര ക്റ്ററ് നോക്കിട്ട് വരച്ച് എ ഫോർ ഷീറ്റില് സൈഡിലൊക്കെ വരച്ചിട്ട് അതില് അക്ഷരങ്ങൾ എഴുതി കാണിച്ചാണ് പഠിപ്പിക്കാറ് വീഡിയോ എടുത്തിട്ട്.
ആഹ് നില്ല് ആഹ് ആഹ് ആഹ് ആഹ്
അങ്ങനെ ആവുമ്പം അവർക്കും ഇൻന്ററസ്റ്റിംങ്ങാണല്ലോ കണ്ടി
ഇൻട്രസ് ആഹ് ആണ് ആണ് കണ്ടിരുന്നോളും ഉം
പക്ഷെ ഇപ്പത്തെ പിള്ളേരെടുത്ത് അത് നടക്കൂല
ഇല്ല ഇല്ല ഇപ്പഴത്തെ പിള്ളാര് ഇപ്പഴത്തെ പിള്ളാര് എന്തുവാ പിള്ളോര് കാണിക്കുന്നെ
ഉം
അവരൊരു വെ-വേറെ ലെവലാ ആഹ് പിള്ളാര് പണ്ടത്തെ കൂട്ടന്നും അല്ല നമ്മുടെക്കെ പണ്ടത്തെക്കെ ഇതൊന്നും അല്ല ഇപ്പം പിള്ളേര് വേറെ ഇതാ അവർക്ക് എന്തൊക്കെ അറിവാ
അതെ നമുക്കത്ര ഇണ്ടാവൂല
ആഹ് അത് തന്നെ ഒരു കാര്യം അറിയത്തില്ല അവർക്ക് ഏ ടു സിഡ് കാര്യം ഫോണി എന്റെ കാര്യയാലും ടിവിയുടെ കാര്യായാലും എല്ലാം അവർക്കറിയാം എവിടെന്ന് പഠിച്ചെടുക്ക ന്നു എന്തോ നമ്മളൊന്നും പറഞ്ഞു കൊടുക്ക ഒന്നും വേണ്ട ആഹ് ഇല്ല മുളക കാണിയ ഇല്ല ഒന്നും ഇല്ല ഇവര് എവിടന്നെങ്കിലും ശരിയാണ് ആഹ് നോക്കി കണ്ടുപിടിച്ച് വെക്കും ഇപ്പഴത്തെ കാലഘട്ടങ്ങൾ അതല്ലേ
അതെ
ഓരോ ടൈമില് ഓരോ ടൈമില് കഴിയുമ്പോ ഓരോന്ന് നമ്മടെ നമ്മടെ പണ്ടത്തെ കാലഘട്ടങ്ങളൊന്നും അല്ലല്ലോ ഇപ്പോഴും
അതെ
പിള്ളേർക്ക് ടിവി യൂട്യൂബ് അത് ഇത് ഇപ്പ തന്നെ പാചകം പഠിക്കാൻ തന്നെ നമുക്ക് യൂട്യൂബ്
എല്ലാ എല്ലാ എല്ലാ കാര്യങ്ങളും യൂട്യൂബിലുണ്ട്
ഉണ്ട് സെർച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി
ആഹ് ചിക്കൻ കറി വെക്കണമെങ്കിൽ തന്നെ ആയാലും ഫുള്ള് യൂട്യൂബില് എല്ലാം ഉണ്ട് എല്ലാം ചിക്കൻ കറിയുടെ എങ്ങനെ വെക്കണ്ടേ പിന്നെ ഒരു ചമ്മന്തി അരക്കാനാണെങ്കിലും യ ട്യൂബിലുണ്ട് നമ്മള് നമ്മക്ക് അടിച്ചു അടിച്ചു കൊടുക്കണ്ട ഒരു ജോലി മാത്രമേ ഉള്ളൂ അതോടനെ ചെയ്യുന്നത് നമുക്ക് നേരിട്ട് കാണാം
ഉം
അങ്ങനയാ ഇപ്പം അപ്പൊ പിള്ളേർക്കെല്ലാം എളുപ്പവാ അതിനകത്ത് നോക്കി പഠിച്ചാ മതി എല്ലാ
പണ്ട് നമുക്ക് അറിഞ്ഞൂടായ വെക്കൂലന്ന് പറ ഇത് ഇപ്പ തപ്പ പറഞ്ഞാ അതില് നോക്കി വെച്ചുന്ന് പറയും
ആഹ് അതിലേ നോക്ക് അപ്പൊ അവ നോക്കിയാ മതി പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും വരുന്നത് ഉം ഉം ഒരു അച്ചാറുണ്ടാക്കാനായാലും ഒരു തീയൽ വെക്കാനായാലും എല്ലാ എന്തൊക്കെ വിഭവങ്ങളായി ഇടെണ്ടെ യൂട്യൂബിനകത്തേക്ക്‌ എല്ലാം ഇഷ്ടം പോലെ ആൾ ക്കാര് അത് ഈ വെക്കുന്ന സഹിതം വീഡിയോ ആക്കി ഇട്ടേക്കുക
അതി കൂടി ജീവിക്കണവരും ഉണ്ടല്ലോ അങ്ങനെ ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നവര്
ആഹ് അതിൽ കൂടി ഏഹ് ജീവിക്കുന്നവരും ഉണ്ട് പുറത്തു പോയി ജോലിയും ചെയ്യാതെ അവര് പൈസ ഉണ്ടാകുന്നു
അതെ
ഉം ഓരോ ഫാമിലീസ് ഇപ്പ ഇപ്പഴത്തെ കാലഘട്ട ആ എന്നാശരി ആഹ ശെരി എന്നാ ഓ ശെരി ശെരി ആയിക്കോട്ടെ ശരി